ഹലോ ആഹ് ആഹ് ആഹ് ഉം കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ലത് എന്ത പണിലാ
അല്ലല്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്
ഉം ഫുഡൊക്കായോ
ആഹ് ആയിറ്റ്ണ്ട്
ഉം ഉം ഇല്ല ഞാൻ ഫുഡ് ആക്കുന്നേയുള്ളൂ
ഏ ന്താ സ്പെഷ്യല്
സ്പെഷ്യല് ഇന്ന് ആരുല്ലാത്തോണ്ട് സ്പെഷ്യൽ ഒന്നും വേണ്ടവെച്ച് ഞങ്ങൾ എല്ലാവരും ഓരോ പരിപാടിക്കൊക്കെ പോയി
ആഹ് ആഹ് എന്താ പരിപാടി കല്യാണം എന്തേലും ണ്ടോ
അല്ല ഒരു മരണ വീട്ടിൽ പോയതേനു
അതെയോ ആ കസിന
അല്ല പണ്ടേത അയലവാസി അപ്പോ ദൂരെയാണ് കൊറച്ച് അത് അന്നത്തെ അയൽ വക്കം ബന്ധന്തനുസരിച്ചൊരു വീട്ടി അപ്പോ വീട്ടുള്ളോരൊക്കെ ആട്ട് പോയി
ന്നത് ഏയേന്തെലും ആണോ
അല്ലാണ്ട്
ആഹ് വർഷ്
ഒരുവർഷ് ആഹ് ആഹ് അതെന്നെ അപ്പൊ ഞാൻ വിചാരിച്ച് നൈസയിട്ട് എന്തെലും ണ്ടാക്കിയ വേം പണി കഴിക്കാലോ
ആഹ് അപ്പൊന്തെ നിങ്ങള് പോവന്നെ
എല്ലാരും വിളിച്ചില്ല ഉപ്പ ഉമ്മനേം ഹസ്ബൻഡിന് അങ്ങനെ അതെ അതെ ഞാൻ വേഗം സോയാബീൻ എടുത്ത് പൊരക്കട്ടെ വിചാരിക്ക് വേം കയല്ലോ ആഹ് ഹഹഹ് ചോറ് കുക്കറിലിട്ട് കുക്കറിലിട്ട് വറ്റിച്ചു വെച്ച്
ആഹ് അങ്ങനെ വെക്കല്
അതല്ല അവർക്കുള്ളപ്പള് പറ്റുന്നലല്ലോ നമ്മൾ സ്വന്തംമാവുമ്പോ പിന്നെ വേഗം വേറെ നല്ല വെയിലല്ലേ പണിയൊക്കെ വേഗംടുക്കട്ടെ കുറേ വിറകൊണക്കാണ്ട് ഡ്രസ്സ് ഒണക്കാണ്ട് അപ്പോ അതൊക്കെ എടുത്ത് വെയിലത്ത്ക്ക്ട്ട് ണ്ട് അടുക്കളെലേ പണിയൊകേ
ഈ വെയിലത്തി അതോ
അതെ അത് നമ്മൾ വേം അത് മൊതലാക്കണല്ലോ
അതെ അതാണ് മുതലാക്കണം പെട്ടെന്ന് എപ്പഴും കിട്ടൂ കിട്ടണം ന്നില്ലപ്പൊ ഈ അവസ്ഥയില്
അതെ അതെ അതെ
ആഹ് എല്ലാരേം അവസ്ഥപ്പയെന്നെണ് എല്ലാരും മുറ്റത്ത് അയ
അതെ അതെ വ ല്ലരും വെയിൽ നോക്കി നിക്കുവാണ്
ത്തില് നമ്മൾ എത്ര താക്കി മയത്ത് ഒണങ്ങിയാലു ഒരു സുഖം കി ട്ടൂല്ലല്ലോ, വെയിൽ
ഒന്ന് ഒന്നോരു വെയിലട്ടിയെങ്കിലേ അത് മടക്കിയെക്കാനുള്ള ഒരു സുഖൊള്ളൂ
അതേ ഉള്ളു അല്ലെങ്കി ആ
അയില്മ്മെ തന്നെ നി ക്കും. കോറേ
ആഹ്, അതാണ് അൽവെര് തണുപ്പയാക്കാരം ഒണങ്ങിട്ടില്ല തോന്നും തോന്നിയേക്കാരം
ഉം ഉം ഉം
ചൂട് തട്ടിങ്ങാണ്ട് വ ഒണങ്ങ്യേതാണെങ്കി നമ്മുക്കും തന്നെ ഒരു സുഖാണ് ഇടുത്തക്കുമ്പോ
അതെ അതെ
അല്ലാതെ ഇടുത്തച്ച് കഴിഞ്ഞാല് ബേം പെട്ടെന്ന് കരിമ്പന എടുക്കും ചെയ്യും.
ഉം, ഒരു സ്മെല്ലല്ലേ പിന്നെ എടുക്കുമ്പോ, ത ഉം, ആ തണുപ്പ് നമ്മള് മറിച്ചിട്ടാല്
ആഹ് അതാണ്. പിന്നെ നമ്മള് പുതിയ തുണിയളൊക്കെ പെട്ടെന്ന് അത് കരുമന അട്ച്ചും പിന്നെ ഒന്നിനും പറ്റൂല്ല.
ഉം ഉം ഉം, അപ്പോൾ വെയിലിനെ വേഗം വെലക്കെടുക്കട്ടെചാര്ച്ച് മുക്കത്തൂടി അന്നെ നടക്കാ രാവിലെ തൊട്ടേ
നല്ല വെയില് ഉച്ചരിയോളം ഒരു അഞ്ചുമണിയാവോളം അല്ല വെയിലാര്ന്നു പിന്നെ പെട്ടന്നാണ് മഴ എയ്തല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് അ ആഹ്
അതേമാര്ക്ക് ഇപ്പ ആ പെയ്തപ്പൊ നല്ലോണം പെയ്ത് അങ്ങനെ വിശ്വസിച്ചാണ്ടെ ദൂരത്ത്ക്കൊന്നും പോവാനും പറ്റൂല ഈ വെയില് അമ്മള് ഇട്ട് കാണ്ട്
അടുത്ത വിട്ടുകാര് നമ്മളെ ഏൽപ്പിച്ച് പോയതോല്ലോട്ടോ പോകുമ്പോ ചിക്കിയൊക്കൊന്ന് എടുത്തക്കണേന്നും പറഞ്ഞ് ഓർക്ക് ഹോസ്പിറ്റലില് പോകണ്ടിട്ട് ഒക്കെ ചിക്കിക്ക്ണ് മഴ താ ഇങ്ങള് ഇട്ത്തക്കണംന്നും പറഞങ്ങ് പോയി. അതെ
ന്നതും പിന്നെ കുട്ടിയളെ യൂനിഫോമും ഒക്കെ ഉണ്ടാവൂല്ലേ.
ഉം ഉം ഉം ഉം, ഇങ്ങളെന്താ ഫുഡൊക്കെ ഉണ്ടാക്കിയെച്ചത്?
ആഹ്, ഫുഡ് മീൻകറിണ്ട്. കയ്പ്പങ്ങ ഉപ്പേരിണ്ട് മീനുണ്ട്.
ആണല്ലെ കയ്പ്പ പറ്റോ?
ഏഹ് കയ്പ്പങ്ങ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടണ്ട്. ഞാ ഇൻക്ക് വല്ല ഇഷ്ടല്ല അല്ലാ തോൽകൊക്കെ വല്ല്യ കൊഴപ്പല്ല.
ഉം, പണ്ടുള്ളൽകൊക്കെ ഇഷ്ടണ്ടാവും. ഇപ്പ ഉള്ളോൽക്ക് അത്രൊന്നും ഇഷ്ടായിന്ന് വരൂല.
ഇപ്പന് പറ്റൂല.
ഉം. ഉം. ഇൻക്കും അങ്ങൻന്നെ.
പ
ആഹ് ചെലേല് ആ രണ്ട് സൈസ് ഉണ്ട്ന്ന് തോന്ന്ണ് അത്‌ ല്ലേ. ഇത് ക ഒരു എളം പച്ചയിലും കാണാ ഒരു കടും പച്ചെലും കാണാലോലെ. ഉം ഉം വാങ്ങുന്നല്ലേ.
ആഹ് വാങ്ങുന്ന തന്നെ.
ആഹ് ഇങ്ങള്ണ്ടാക്ക്ണോന്നും ഇല്ലേല്ലോ?
ഏഹ് ഇല്ല ല്ല കയ്പ്പങ്ങൊന്നും ഉണ്ടാക്കലില്ല.
ഉം, വേറെ എന്തോണ്ടാക്കൂ?
ഇവിടെന്നിന്നെ ആഹ് പച്ചക്കറികൾ ചെറുതാണ് അമ്മളെ ആവശ്യങ്ങൾക്ക്ള്ള മൊളക് അങ്ങനൊക്കെ ണ്ടാക്കും.
ആഹ് ആഹ്‌ ആഹ് അ വ എ മു മുറ്റത്തന്നെ, മു വ ആഹ് ആഹ് ആഹ് ആഹ് ആ അയിന്റെ എലൊക്കെ ണ്ടായാലൊക്കെ നല്ല അല്ലേ.
ആഹ്. അതാണ് നല്ല ആ എല വെക്കും താളി താളിക്കും.
ആഹ്, താളിക്കും
അത അത് പിന്നെ വേറെ രസത്തെ തേങ്ങ അരച്ച് കഴിഞ്ഞാലും അതില ആ രസ ഈ താളിപ്പ.
ആഹ്.
പക്ഷെ എല്ലാർക്കും ഇഷ്ട്ടാവുല്ല ആഹ് ചീര ഉണ്ടാക്കും. ചീരയും മുരിങ്ങിയും മത്തന്റലിയും കുമ്പളങ്ങ അങ്ങനത്തെ എല്ലാളൊക്കെ ഉണ്ടാാക്കും
ആഹ് അതന്നെ അതന്നെ ഞങ്ങളെ പോലെ തന്നെ
ഉട്ടാകുന്നെ നല്ല ഇഷ്ട ഇലക്കറികളാമ്പോ
ആഹ്
പച്ചക്കറിയിൽല കറയാളെൾ കഴിക്കുന്ന അല്ലാെ പച്ചക്കറികളൊന്നുംന്നെ ഒരുക്കർക്കും വേണ്ടിട്ടയാര്ല്ല കുട്ടിയൾക്കൊന്നും
ആണ്ടാ പയറ് വേണ്ടൊന്നും കൂട്ടൂലേ
ഉം അതൊന്നോൽക്ക് കുട്ടികൾക്ക ഉണ്ടല്ലോ ഓൾക്കൊക്കെ പിന്നെ ചിക്കനോ അല്ല മീനോ അതൊക്കെയ ഇക്കന ഓല്ക്ക് വേണ്ടത് പച്ചക്കാർ കൊറ ക്ക് കൊടുത്ത് കഴിഞ്ഞാ
അല്ലെ ഉം
കോവിഡ്
ഓഹ് ഇവിടൊക്കെ നടനാണ് കൂടുതലും ഉമ്മക്ക് നല്ല പ്രായമുള്ള ഓല് എല്ലാം ഉണ്ടാക്കും കടെന്ന് വാങ്ങുന്ന ഒന്നും ഇഷ്ടല്ല ഉം അവർ ഇഷ്ട്ടെല്ല നമ്മള് കടേന്ന് എന്തോന്ന് വാങ്ങി പേരിയക്കുന്നവർക്ക് ഇഷ്ടം ഇല്ല അപ്പോൾ വയലേക്കാട്ട് ഇറങ്ങ എന്ന് വയൽ ഇറങ്ങുമ്മൾച്ചി എന്തെങ്കിലും ഉണ്ടാക്കൂ അപ്പോം അവിന്ന് കയ്ൽ കയറി വരുമ്പോൾ എന്തെങ്കിലും ഉപ്പേരൊക്കെ അങ്ങ് കൊണ്ട വര അപ്പൊ അങ്ങനെ വിട്ടു വന്നു എ
പ്പേ മ്മേ രണ്ടാളും പട ഉണ്ടാക്കല
ഉപ്പല്ല ഉപ്പ കുറെ മുന്നേ മരച്ചു പിന്നെ ഉമ്മന്നെ കൂടുതല ഉണ്ടാക്ക പിന്നെ ഈ വാഴേ പൂളും ഒക്കെ പണിക്കാറ് ഒഴിച്ചിട്ട് വെപ്പു അപ്പൊ അതിടുക്ക് കുറെേ സ്ഥലംണ്ടാവും ആഹ് സ്ഥലത്ത് ഉമ്മച്ചിന്റെ വക ഉം ഉമ്മച്ചി എന്തെങ്കിലൊക്കെ നടും ആഹ് അയ്ൽ അതിനടു നടുക്കല്ലണ്ടോ പിന്നെ വാഴ ഉണ്ടാക്കിയാൽ തന്നെ കൊറേ നമുക്ക് ഉപ്പേരിയക്കാൻ കിട്ടും പലേതും വെക്കാലോ വാഴന്റെ വാഴന്ഞ് മൂക്കാതെ വീണാല് നമ്മളവിടുത്ത് ഉപ്പേരക്ക അതു തന്നെ പിന്നെത് മുറിച്ചാൽ
വിക്കും ചെയ്യാ
അതെ വാഴത്തട്ടി വെക്കാം അങ്ങനെ വാഴ ഉണ്ടാകുമ്പൾ കുറേ ഉപകാരങ്ങൾ ഉണ്ടാവും ഉം അ പറ്റിയാലും
ഉപെരിക്കാർ ഉണ്ടാവല്ലേ
ഓഹ് ഉണ്ത്താണ്ട് നമ്മൾ പ പല കോലത്തിലും വെക്കാം മുതിര ഇട്ട് വെക്കും ചെറുപയ്രി ഇട്ട് വെക്കും മമ്പയർ ഇട്ട് വെക്കും
അപ്പ മമ്പയർ അങ്ങനെ ട്ടൊക്ക അപ്പൊ എന്തങ്ങനെ മ ഉപ്പിട്ട് വേവിച്ചെങ്ങാണ്ട് പിന്നെമ്പാർ വേവിച്ചെങ്ങാ അയിക്കിടിയേ
അല്ല മമ്പയർ ആദ്യം വേവിക്കും പിന്നെ ഇതൊരു വിസൽ അടിച്ച മതിയല്ലോ മെമ്പയർ ഏതാണ്ട് വന്താലെ ഇണ്ണിക്യാമ്പ് ഇട്ടിട്ട് ഒറ്റ വിസിലടുപ്പിച്ചാൽ പിന്നെ രണ്ട് മിക്സ് ആക്കിയിട്ട് നല്ല വറവിട്ടൽതി ചെറിയള്ളി വറവിട്ടാലും നല്ല ടസ്റ്റ് ഉണ്ടാവും
ആഹ് മഞ്ഞളും ഒന്നും ഇടൂല
ഏഹ് ഒന്നും ഇടൂല ചീരാമുളക ഇട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് മറം വിടും അപ്പോൾ ഒരു ദിവസം അങ്ങനെച്ചാൽ പിറ്റേ ദിവസം ചെറുായിട്ട വെക്ക പിറ്റേ ദിവസം മുതിരട്ട് വെക്ക ഒരു വായ വെട്ടിയ ദിവസക്കെ അനെക്ക തൊലൊ അ അആ പിന്നെ അയിന്റെ എണ്ണക്കാമ്പോ ആഹ് കേറ കേറ നമ്മരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഒന്നായിട്ട് എരിഞ്ഞിട്ടാണ് ബോ ക്കി കടുതൽ വെച്ചാല് അത്ട്ത് പിന്നെ വെക്കാൻ എൾപ്പാണ് അത് എടുത്താൽ മതി അല്ലാതെ പുറത്ത്ങ്ങനെ വെക്കുമ്പോങേ ചൊരിങ്ങ കുരുങ്ങി പോരും ആഹ് കളറ് മാറി വരും നമ്മളൾ സൂക്ഷിച്ചൊക്കെ വെച്ചാല് ഉപ്പേരിക്ക്പിന്നെ വേറെട്ടും പോകേണ്ടിരുല പിന്നെന്തെങ്കിലുക്കെ ഇങ്ങനെ ഉണ്ടാവു എന്തെങ്കിലും ഓഹ് ഉണ്ടാവാറുണ്ട് വെയ്യ് കൊയ്യ് മഴത്ത് ഇണ്ടാവുല്ല അത് ചീഞ്ഞു ഒടുത്തിയല്ലോ മഴ ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഒക്കെ ണ്ടാവു വെണ്ടക്കെ വേഗണ്ടാവും പയറുണ്ടാാവു ഈ വയലില് അത്കുത്തിട്ട് കൊടുത്താ മതി തേ പെട്ടെന്ന് ന നല്ല മണ്ണാണോ നീള ള്ള മീറ്റർ പയറ ഒണ്ടാവു ഈ പ്രാവശ്യം മമ്പയർ ആ മമ്പയർ വാങ്ങി വെതറിടും ചുമ്മാ വെതറിട്ടാമതി അത് താനെ മോ തുള അയിന് ഒന്നും ചെയ്യണ്ട
ഇന്നട്ട് അത് മമ്പയർ ആയിട്ട് വരോ
ഓ ഇഷ്ടം പോലെ പക്ഷെ നമ്മൾ മമ്പാറാക്കി എടുക്കൂല അധികം മൂക്ക്ണേ മുമ്പ് പങ്ങനന്നെ നുള്ളികാളു മൂത്താൽ നമുക്കത് പൊളിച്ച് എടുക്കണം മമ്പയർ എടുക്കണം ഒക്കെ പണി മേ പണിയാ അപ്പോ ഇണ്ടായി വരുന്നത് തളിരാകുമ്പോ തന്നെ അങ്ങനെ അങ്ങ് നുള്ളും അപ്പൊ അങ്ങനെ അരിഞ്ഞു ഇപേരി വെക്കും അപ്പൊ ഞമ്മള്‌ അയിന് വേറെ ഒന്നും ചെയ്യണ്ട ഈ കുറ്റിയായിട്ടാണ് വെര വള്ളിയായിട്ട് ഒന്നും വരൂല പന്തലാക്കൊന്നു വേണ്ട
ആഹ് അത് ചെറിയ ചെറിയ കുറ്റി തൈകളയിരിക്കുല്ലേ
കുറ്റി തൈകളാണ് അപ ഇണ്ടായി വെരുമ്പോ തന്നെ ചെറിയ ഒരു മൂക്ക്ണേമുമ്പ് ങ്ങ് നുള്ളും ഇന്നട്ട് അത് ഉപ്പേരി വെക്കും നല്ല പ ച്ച നല്ല ടേസ്റ്റിലുണ്ടാവും അന്ന് ചെലപ്പോ മു അതിലേക്ക് തേങ്ങക്കെ ചതച്ചിടോ ആ അത് ഇഷ്ടല്ല്യ ഇവിടെ ആർക്കും തേങ്ങ ഇടുന്നത് അത് നമ്മള് പച്ച ഇലകൾ വെക്കാണെങ്ങു ചീരന്റ ല വെക്കാണെങ്ങു പല സൈസ് ചീരയി അത് പിന്നെമുരിങ്ങേന്റെ ഇല വെക്കാണെങ്കിൽ ഒന്നും തേങ്ങ ഇടുന്ന ആർക്കു ഇഷ് ല്ല ഞാന് ഞാൻ ചെലപ്പോൾ ഇനിക്ക് ഉം നിക്ക് മാത്രം ഇടൂ ചെലപ്പോ ഓല്ക്ക് ള്ളത് കോരി എടുത്തിട്ട് ഞാൻ മാത്ര തേങ്ങടുംനിക്ക് വേണ്ടിട്ട് അത് നല്ല ടേസ്റ്റാ
ടെസ്റ്റള്
ഒണങ്ങി വന്നാല് പക്ഷേ ഓല്ക്ക് അത് ഇഷ്ടല്ല ഉമ്മച്ചിക്കൊന്നു ചീര ഇഷ്ട അല്ല മാഞ് നമ്മള്‌ ചീര ഇതില്ലേ മുരിങ്ങേന്റ്ല ഒക്കെ തേങ്ങട്ട ഇട്ടാ നല്ല ടേസ്റ്റാ
നല്ല രസാണ് അതും പയറ്റിന്റെ പയറിന്റെ എലാളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ
ചെലോർക്ക് ഒക്കെ അങ്ങനെ വെളിച്ചെണ്ണേന് അതു മാത്രം ഇട്ട് കിട്ടണം അപ്പ പിന്നെ ഓലഇഷ്ടത്തിന് ഓല്ക്ക് കൊടുക്കും ഞാനന്റെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് ആക്കും ഉം ഉം ഉം അങ്ങനെക്കെയാണ് പിന്നെ എന്താ വൈനാരേത്തെക്കുള്ളോ ഒക്കെ എന്താക്കല്
ഷുഗർണ്ടോ ഓല്ക്ക്
ഇല്ലല്ല ഷുഗർ പ്രഷറ് ഒന്നും ഇല്ല
ആ അല്ല പൊതുവേ ഷുഗറുള്ള ആൾക്കാർക്കാണ് തേങ്ങ പറ്റാത്തത്
ആഹ് ആഹ് ആ ആ അപ്പൊ ചെറുപ്പം മുതലേ ശീലിച്ചോണ്ടയിരിക്കും അങ്ങനെ ഓല് ചെറുപ്പത്തിലേ അങ്ങനെക്കെ ശീലിച്ചുല്ല പ്രായള്ളമ്മയാണ് പക്ഷെ സുഖങ്ങ അതിങ്ങനെ എല്ലാം വർക്ക് ചെയ്യുന്നോണ്ടേയിരിക്കും അസുഖങ്ങള് ഒന്ന് റബ്ബ് ഇതുവരെ കൊടുത്തില്ല അതന്നെ അല്ലാത്ത ആ പ്രായത്തുള്ള ഉമ്മമാര് ഒക്കെ ഇങ്ങനെ കുത്തിരിക്കയല്ലേ ചെയ്യുള്ളൂ വീട്ട
അതാണേ ഞമ്മള് ഞമ്മട തടി അളകുന്നോടത്തോളം ത ശരീരം അളകുന്നോടത്തോളം നല്ലത് നമ്മക്കന്നെണ്
അപ്പം ഒരു കാല് വേദനണ്ട് പക്ഷേ അടങ്ങിരിക്കേ ഇല്ല നടക്കാൻ എനിക്ക് എന്തായിരുന്നു ക്കു പറയും അധികം നടക്കണ്ടാന്ന് നിക്ക് നടക്കാണ്ട് എന്താണ്ട് കഴിയുലാ നടന്നിട്ട് മാറ്ണ് എന്താ ച്ചാ വന്നില്ല ഉം ഉം ഉം മൂത്ത ചേച്ചിടെ ഒപ്പം കഴിക്കൂ ച മിചമ് ഒന്നും നിക്കുല്ല ഞാനാട്ട് അറങ്ങിയില്ല അത് ഒക്കെ അട
ഇന്ന് കഴിഞ്ഞാലേ പിന്നെ പിന്നെ പെട്ടെന്ന് എണീക്കാനും പിന്നെ നടക്കാനും വൈക്കൂലാ കാരണം നടക്കു ണോട്ത്തോളം നല്ലതാ
ആഹ് അതന്നെ അയിനങ്ങനെ നല്ല ഇഷ്ടാണ് ഇണ്ടാക്കാൻ പ ഫുഡ് ഇണ്ടാക്ക. ചക്കൻ്റെ എന്നും പണി എന്നുണ്ടാവ് ഇഷ്ടം പോലെ ചക്കേണ് ഉം ചക്കേ കൊയ്യണോൻ വന്നിട്ട് എല്ലർക്കും കൊടുത്ത് തീർക്കണ്ടേ തേ വെച്ചച്ചാല് പു കേടന്ന് പുകല്ലേ ചെയ്യാ അപ്പോ പറയും അങ്ങനെ അല്ല നമ്മക്ക് വെറുതെ കിട്ടണ പടച്ചോൻ തന്നതല്ലേ നമ്മളെല്ലർക്കും കൊടു ത്ത് അത് തീർത്ത് തിന്ന് തീർക്കണം വെല കടക്കരുത് കാരണം എന്നും പറഞ്ഞോണം പച്ച ചക്ക വെക്കും ഉപ്പേരിയാക്കി വെക്കും അല്ലാതെ വെക്കും എന്നാ ശെരി ആഹ് പത്തേ ഇരുപത്താറ് ഉം ഹൗ ഇന്നാ നൂറ് റുപ്യ